ഹലോ
ഹലോ ആഹ് ഉറങ്ങീല്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് ഫുഡൊക്കെ നേരത്തെ കഴിച്ചു നല്ല
കഴിച്ചു ഉം മഴ ആ മഴയ ഇണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ മഴയില്ല നല്ല തണുപ്പുണ്ട്
ആഹ് മൊത്തത്തി ഒരു മഴക്കാലം ഇ പ്പഴാ തുടങ്ങി തോന്നുണു
ആഹ് മഴയാകുമ്പോ നല്ല എന്താ പറയാ തുണികള് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്
അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാ ശരിയാണ് പക്ഷെ ഈ കുട്ടികൾക്ക് സ്കൂള് പോവാനും വരാനും നമ്മുക്കൊന്ന് പൊറത്തിറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട് തന്നെയാണ് ഏ എന്താ പറയ കുട്ടികളെ സ്കൂളില് വിട്ട് കഴിഞ്ഞാൽ അവര് മഴയത്ത് കളിക്കുവാണോ അവരെന്തെടുക്ക നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും
ഇപ്പൊ മൊത്തത്തിലൊരു പകർച്ചവ്യാധി ഇറങ്ങിട്ട് ണ്ടല്ലോ ഇവിടെ ഇവിടെ ഞങ്ങള അടുത്ത് കൂടെ ഒന്നുല്ല പക്ഷെ കുറച്ചപ്പർതൊക്കെ ഡെങ്കി പനി ണ്ട്
ആ വെള്ളത്തിൽ നിന്നുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ എന്തോ അയിന്റെ പേരെന്താണെന്നോർക്കുന്നില്ല അങ്ങനെ കുറെ ആൾക്കാർക്ക് അതൊക്കെ ആഹ് എന്തുവാണ്
സിഗല്ല
അ ഷിഗല്ല എന്ന് പറയുന്നൊരു രോഗം അതിന്റെ പേര് ഞാൻ മറന്നു പോയി കുറെ
ആ അതിപ്പോ അതിങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയപ്പോത്തന്നെ സ്കൂളുകളിൽന്നൊക്കെ ഭയങ്കര കർശന നടപടി ഉണ്ടായിരുന്നു തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊടുത്തയക്കാന്നൊക്കെ ഉം
ആഹ് പച്ച വെള്ളം ക്കെ കുടിക്കുന്ന കുട്ടികൾണ്ട് ഈ കളിയൊക്കെ കഴിഞ്ഞ അവര്
ഇൻട്രവൽ സമയത്തൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വന്നിട്ടൊക്കെ പൈപ്പിൽ നിന്നൊക്കെ പച്ചവെള്ളം എടുത്ത് കുടിക്കും പിള്ളേരോട് പറഞ്ഞ അവര് കേൾക്കില്ലല്ലോ അങ്ങനെ കുടിക്കും
ആ അതെ
അപ്പൊ ഇപ്പ അങ്ങനെയൊന്നും കുടിക്കാൻ പാടില്ലെന്നാ പറയുന്നത് പണ്ടൊക്കെ ആണെങ്കി നമുക്ക് പച്ചവെള്ളൊക്കെ കുടിക്കണന് ഒരു കൊഴപ്പൊല്ലെനി ഇപ്പൊ
ഇപ്പൊ ഞാനീയൊരു പഞ്ചായത്ത്ന്നൊക്കെ ആശാവർക്കർമാരൊക്കെ വന്ന രുന്നല്ലോ ബ്ലീച്ചിംഗ് പൗഡർ ഒക്കെ ആയിട്ട് അവിടെ വന്നിരുന്നോ
ആ ആഹ അതൊക്കെ ആയിട്ട് വരും ഇവിടെ വന്നിട്ടില്ല ഇതുവരെയും വന്നാ മതിയായിരുന്നു അല്ലെങ്കില് നമ്മള്
ആ നമ്മക്ക് അസുഖം വന്നിട്ട് ചികിത്സിക്കണേ
അവരെ നോക്കി നിന്ന് വെറ്തെ സമയം കളയാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു കൊറച്ച് ഇട്ടിട്ട് പക്ഷെ അയിന്റെ ചൊവ പിടിക്കത്തില്ല അത് തന്നെ
ഉം
പിന്നെ എന്നാണ്ട്
ചൊവ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യം
അതെ അതെ
എന്തായാലും ഇതിപ്പോ ഒരു അഞ്ചാറ് മാസം നമ്മളിത് കൊണ്ടോവന്നെ വേണല്ലോ കുട്ടികളെക്കെ പറഞ് മനസിലക കൊടുക്കന്നല്ലാതെ വേറൊരു നിവർത്തിയില്ല അല്ലാണ്ട് നമ്മക്കിപ്പോ എപ്പോഴും കുട്ടികളുടെ പിന്നാലെ നടക്കില്ല നട പറ്റൂലല്ലോ
അതെ അതെ കുട്ടികൾ ആ നടക്കാൻ പറ്റില്ല നമുക്ക് പറ്റ പറ്റത്തില്ല എപ്പോഴും നടക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റ പറ്റത്തില്ല പഞ്ചായത്ത്ന്നൊക്കെ നല്ല നമ്മുക്ക് ഏഹ് ആ സ്കൂളുകളിലും അതുപോലെ ഇണ്ട്
പിന്നെ എന്താ വെച്ചാല് ഓരോ സ്ഥലത്തും ഓരോരോ രീതിയിലുള്ള അസുഖങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കയാണ് നമുക്ക് നമ്മുടെ ഭാഗത്തന്ന് ശ്രദ്ധിക്കാ എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളു
അപ്പൊ ഈ രോഗങ്ങളൊക്കെ പടർന്ന് പിടിച്ചെന്ന്റണം അതെ അതെ
അപ്പൊ കഴിഞ്ഞ ദിവസം കുട്ടിനായിട്ട് ഹോസ്പിറ്റലില് പോയപ്പോഴല്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽന്ന് ക്യൂ ആണ് ടോക്കന ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോമീറ്റർ അപ്പുറത്ത് അക്കണം
അത്ര തന്നെ
ഹോസ്പിറ്റല പോയപ്പോഴല്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റല
സ്ഥലല്ല ആയിരോ ആ മഴക്കാലം വന്ന കഴിഞ്ഞാൽ പിന്നെ സ്ഥലമേ ഇണ്ടാവൂല മക്കാലം വന്ന
പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ പോയ സമയത്ത ഇപ്പ സീസണാന്ന് പറഞ്ഞിട്ട് അവർ ക്കെ ഭയങ്കര
അതും പല പല അസുഖങ്ങളായിട്ട് വരുന്ന രോഗികളായിരിക്കും മാസ്ക്കൊക്കെ വെച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോന്നോക്കിൽ തന്നെ ആണല്ലേ അതത്രേ അവർക്ക് ക്യാഷ് കിട്ടുല്ലോ
ആഹ നമുക്ക് എന്തായാലും പ്രതിരോധിച്ചല്ലേ പറ്റുള്ളൂ മാക്സിമം കുട്ടികളൊക്കെ നന്നായിട്ട് നമ്മ നമുക്ക് പറഞ്ഞ കൊടുക്ക പിന്നെ നമ്മുടെ നാലുപുറൊക്കെ നമ്മള് നന്നായിട്ട് വൃത്തിയാക്കുക ഈ പറഞ്ഞ പോലെ ബ്ലീച്ചിംഗ പൗഡറും വെള്ളം കെ കെട്ടി നിക്കണ ഒക്കെ ഒഴിവാക്കിട്ടും ചപ്പും ചവറൊക്കെ ഒഴിവാക്കിയിട്ടും ഇപ്പ ഈ ഹരിതകർമ്മസേന ഉള്ള കാരണം കൊണ്ട് കൊറെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെണ്ട് പോകും
ചുറ്റിയും പരിസരംഒക്കെ നന്നായിട്ട് വൃത്തിയാക്കുക അത് തന്നെ ആ കൊറ പ്ലാസ്റ്റിക് ഈ കവറൊക്കെ അവർ വന്ന് ഇവിടെയും അങ്ങനെ തന്നെ വന്ന എടുത്തണ്ട് പോവും നമ്മള ഒരമ്പത് രൂപ കൊടുക്കണെന്ന ഉള്ളു അത് കുഴപ്പമില്ല അത്ര വൃത്തിയായിരിക്കും
അതെ അല്ല ഈ അമ്പത് രൂപയിലേ നമുക്ക് പ്ലാസ്റ്റി കവറുകൾ മാത്രല്ല ചെരുപ്പ് പൊ
പിന്നെ അവര് പ്ലാസ്റ്റിക്കുകള് മാത്രം അവര് ചില ദിവസങ്ങളിൽ ബുധനാഴ്ച ദിവസമാണോ ചൊവ്വാഴ്ച ദിവസമാ എനിക്ക് ഓർമ്മയില്ല തുണികള് വസ്ത്രങ്ങള് അവരെടുക്കും ആ ഗ്ലാസുകൾ പൊട്ടിയത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഹ എല്ലാ അവര് എടുക്കും
അവിടെ അമ്പത് രൂപ തന്നെയാണ്ല്ലേ ഞാൻ വിചാരിച്ചു ഓരോ ജില്ലയിൽ മാറ്റ ണ്ടോന്ന് ഇവിടെ അമ്പത് രൂപ തന്നെ പക്ഷെ നമ്മള് കൊടുത്തിട്ടില്ലെങ്കി പിറ്റത്തെ മാസം കുടിശ്ശികായിട്ട് നൂറ് രൂപ വാങ്ങിക്കും
ആ നൂറ് രൂപ അവര് വാങ്ങിക്കും അവര അത് കൊണ്ടുപോയിട്ടില്ലേല് നൂറ് രൂപ ഇതുപോലെ ഞങ്ങള് ഞാൻ ഞാനിപ്പ നാട്ടിലല്ല ഞാനിപ്പോ വേറെ സ്ഥലത്താണ് അപ്പൊ ഞങ്ങള് നാട്ടില് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇവിടെ എന്താ പറയാ അവര് സാധനം എടുക്കാന് വന്നപ്പോൾ അവര് നൂറ് രൂപ വാങ്ങിച്ചു
ആ.
എന്നച്ചന്ന് അവര് വന്ന സമയത്ത് നമ്മളിവിടെ ഇല്ലായിരുന്നു. അങ്ങനെഒക്കെ അവര് മേടിക്കും.
ഉം. അല്ല അത് നല്ലൊരു കാര്യാണ് ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ അവര് ഡയപ്പറൊന്നും കൊണ്ടോവണില്യ. അത് കൂടൊന്ന്.
ആ അത് ആ അത് കൊടുവൂല അവര നമ്മ. പോലുള്ള മനുഷ്യരല്ലേ അമ്മള് കുട്ട്യോള് ഉപയോഗിക്കുന്ന. മ്മള് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അത് കൊണ്ടോവാ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അവർക്ക് അത്.
അല്ല ഇതെല്ലാം വേസ്റ്റില് പെ
എന്തേലും ചെയ്യ പക്ഷെ അവര് ന മ്മടെ ആ ഒരു ഇതൊക്കെ അവരത് കൈകൊണ്ട് തന്നെ അവർ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും. അവർ അത് മോശമല്ലേ അതൊന്നും അതുകൊണ്ട് അവ നമ്മൾ കൊടുക്കരുത് അവരെടു ക്കത്തില്ല അങ്ങനെ.
ആ എടുക്കണില്ല ഇവിടെ നമ്മളെ ഒരു ആ.
കാരണം ഇവിടെ ഏ എന്താ പറയാ ഇവിടെ വിരുന്നുകാര് വന്നപ്പോള്. ഇതുപോലെ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊള് ഈ സാധനം ഞാന് അറിയാണ്ടാണ് അവര് ഇവിടെ കവറിന്റകത്ത്. ആണ് ഞാൻ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ അതിനകത്ത് കൊണ്ടുവന്ന്. ആ ന്താ വെച്ചു അപ്പൊഞാന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ പ്ലാസ്റ്റിക്എടുക്കാൻ എടുക്കാൻ. കാൻ വന്നപ്പോ ഞാനിത് അതോടെ എടുത്തു കൊടുത്തു നമുക്കറിയില്ലലോ ഇതിന്റകത്ത് വെച്ചിട്ടു ണ്ടെന്ന് ആ അനിയത്തിയാണ് വെച്ചത്. അപ്പൊ ഞാനെന്ത് ചെ യ്തു ഇതെടുത്ത് അവർക്ക് കൊടുത്തു അവരത് ഇങ്ങനെ. ചിക്കി പെറുക്കിയൊക്കെയാണ് അവർ എടുക്കുന്നത് അവർക്കാവശ്യമുള്ളതാണ് എടുക്കുന്നേ. അവരതെടുത്തപ്പോ അതിനാത്ത് ഈ ഡൈപ്പറ് കണ്ടു.
ആ
പറഞ്ഞു ഇങ്ങനെയൊക്കെ വെക്കാവോ അങ്ങനെ ഞാൻ ആകെ ഇതായിപ്പോയി. പക്ഷെ ഞാനറിഞ്ഞില്ല.
ആഹ്.
ഞാൻ അറിയാണ്ട് വന്നൊരു സംഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള്. അവരെടുക്കില്ലതൊന്നും എനിക്കൊരു അനുഭവ
ആ അവരെടു ഇപ്പൊ ഇവിടെയെ മ് ആ് കാക്കുവിന്റെ ഉമ്മ കെടപ്പിലാണ്. ആണലോ അറിയാലോ അപ്പോ എന്നുംരാത്രി പമ്പേഴ്സാണ് ഇട്ട് കൊടുക്കണതെ അപ്പോ നമ്മള് സാധാ കുട്ട്യോളുടെ പാമ്പേഴ്സ്. പോലന്നുവല്ല വല്യാ പമ്പേഴ്സാ. അത് നമ്മള് അത് പൊളി കീറിട്ട് അതിന്റെ പഞ്ഞി ഒഴിവാക്കിട്ട് ആ പ്ലാ സ്റ്റിക്ക് നമ്മൾ കത്തിക്കും പന്നീൽ കുറേ ഉപ്പൊക്കെ വാരിട്ട് കൊറെയൊക്കെ വെള്ളായിട്ട്. പോകും പിന്നൊക്കെ ജെല്ല് ഇങ്ങനെ കീടന്ന് വീർക്കന്നെയാണ് അപ്പൊ നമ്മൾ ഇതവരായിട്ട്. ചെയ്തപ്പോ ഇവര് കൊണ്ടോവില്ലാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് അപ്പുറത്തുള്ളൊരു ഏഹ് ആ
കുഴിച്ചിടുക നമ്മൾള്
പക്ഷെ അത് കുഴിച്ചിട്ടാലും നിർജ്ജീവ ആവൂലാല്ലോ നശിച്ചു പോണ സാധനല്ലാല്ലോ.
കത്തിച്ച് കളയണോന്നാ പറയുന്നെ.
ഉം.
നമ്മളൊരു കുഴി എടുത്തിട്ട് കുഴിയിലിട്ടിട്ട് കരി കരിയില കരികില വല്ല ഈ ഉണക്ക പച്ചിലിയോ എന്തെങ്കിലൊക്കെ ഇട്ട് നമ്മള് അത് കത്തിച്ച കളയാന്ന് പറയാ.
ഓ അല്ലെ നമ്മൾ എന്നിട്ട് ഇവിടെ അടുത്തൊരു ടൗണില് ആൾക്കാര് ഏ ഡയപ്പർ കവറിലാക്കി വെച്ച് അവര്
ചില ആൾക്കാരത് കത്തിച്ചു കളയും ചിലര്
അപ്പൊ അതൊന്ന് നമ്മള് അവരെ കോണ്ടാക്ട് ചെയ്തു വിളിച്ചു നോക്കൊക്കെ ചെയ്തു അപ്പൊ അവര് വരാന്നും പറഞ്ഞു അവരുടെ പരിപാടി ഇതാണ് ഇങ്ങനെ ഡയപ്പറുകൾ കള ക്ട് ചെയ്യാ എന്നിട്ട് അത് കൊണ്ടോയിട്ട് അവരെന്താ ചെയീണാവോ എന്നിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു നല്ല എമൗണ്ടാ നമ്മുക്ക് മാസം ഇതിനന്നെ ഒരു സംഖ്യ കൊടുക്കണ്ട് പിന്നെ അത് നശിപ്പിക്കാനുള്ളതും ന്ന് പറഞ്ഞാ അത് അതിൽ കൂടുതലാ
അതെ
ഹലോ
അതെ ആണെലെ എം
ഹലോ
അതെ
ഹലോ
ഹലോ അപ്പ ഹലോ എനിക്ക് കേക്കാലോ ഹലോ